കേക്കാൻ പറ്റുന്നില്ലേ ആ ഉമ്മി ഇപ്പി ഒക്കെ
ഇല്ല ഞങ്ങൾ ഒറ്റക്കേന്നും താമസം
ആ ആഅപ്പൊ ഇബലി ല്ല എളച്ചൻ മാര് ആ രൂല്ലആ
എല്ലാരും വേറെ പോയിട്ടുണ്ട് ഞങ്ങള് തറവാട്ട് വീടായിട്ടാ അങ്ങനെ താമസം നമ്മള് വീട് ഇങ്ങനെ തറപ്പണിയൊക്കെ കഴിഞ്ഞു നമ്മള് പുതിയ വീട് വെച്ച് തുടങ്ങുന്നുള്ളൂ നമ്മളെ പണ്ടൊക്കെ
ആ അപ്പൊ ഇവരെ എവിടെ നിക്കണത് ഉമ്മി ഉപ്പൊക്കെ
മ്മ് പ്പേ മരിച്ച്പോയിക് ഉപ്പ മരിച്ച് ആഹ ഉപ്പ മരിച്ചിട്ട് ് പതിനഞ്ച് വർഷത്തോളായി ഉമ്മ മരിച്ചിട്ട് ഏഴ് വർഷത്തോളായി
ആഹ അപ്പോ കല്യാണത്തിനൊക്കെ മുമ്പ് മരിച്ചിട്ടുണ്ടാവല എപ്പാ
കല്യാണം കഴിഞ്ഞഞ് ആ വര്ഷത്തിലാണ് ഉപ്പിട മരണ ഉണ്ടായത് ഉം
എന്റെ അസുഖം എന്തേലും ഉണ്ടായിരുന്ന പാക്ക്
പൊതുവേ ന ശ്വാസതടസ്സം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് ഇങ്ങനെ കൂടി വന്നിട്ട് അങ്ങനെ വരണം പത്ത് ഉപ്പട വരല്ല അ ശേഷം പിന്നെ ഉമ്മ പത്ത് വർഷത്തോളം ഉണ്ടായിരുന്നു ഇപ്പ ഉമമാക്ക് ഇതുപോലെ ലാസ്റ്റ് ശ്വാസംമ മുട്ടായിട്ടാണ് ഉമ്മയുടെ വരണ ഉണ്ടായത്
ആ ആ ആ എന്താ ഹോസ്പിറ്റല ആായിുന്നോ
പിന്നെ ഉപ്പ ഒരാഴ്ചയാണ് ഹോസ്പിറ്റല് കിടന്ന് ഉമ്മക്ക് അങ്ങനത്തെ അവസ്ഥയാണ് വാന്നട്ട് ഇണ്ടാറുന്നില്ല
ആ
അങ്ങനെ ശ്വാസം കൂട്ടാതി ഉമ്മ അങ്ങനെ രണ്ടുപേരും കിടപ്പിലായി കിടന്നിട്ടൊന്നുമല്ല അപ്പ ഇങ്ങനെ വെയ്യാത്ത കാരാലം ഒരാഴ്ച ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു ഉമതു പോോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില പെട്ടെന്ന് ശ്വാസം മുട്ടി അങ്ങനെ പെട്ടെന്നന്നെ മരണപ്പെടും ചെയ്ത്
ആ അതൊരു ഭയങ്കര ക് ക് ഏ കത്യെട്ട ഒരു അസുഖാണെ
ശ്വാസം മുട്ട് ആ ഇമ്മക്ക് പിന്നി വേറിം അസുഖ ഞരമ്പസു സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉമ്മാക്കു പൊതുവേ അയ്‌നൊക്കെ ഉമാനെ മ മെഡിസി
ആ വെരിക്കോസ് വെയിന് ഉണ്ടായിട്ടുണ്ടാവുംല്ലേ
അതല്ല വേറെ എന്തോ ഒരു ഞരുമ്പ് സംഭ ഇങ്ങനെ കൂടുതൽ ടൈമൊക്കെ നമ്മളെ കവിളൊക്കെ ഒരു ഭാഗത്തേക്ക് കോടി വര അങ്ങൻ ത്തൊരസുഖം വേരിക്കോസിന്റെ അല്ല
ആ അപ്പൊ അങ്ങനെ ആവുമ്പതന്നെ ഷുഗറും കാര്യ
അങ്ങനെ ഷുഗറും പ്രഷറും ഒന്നുംല്ല
പിനെ ഏഹ്
അപ്പൊ അതിനൊ ക്കെ മെഡിസിൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കേ ര്ന്നു പിന്നെ ഇങ്ങനെ ശ്വാസം തടസ്സം അതുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ശ്വാസതടസ്സം ഉണ്ട് വെച്ച് ആ ശ്വാസതടസ്സം ഉണ്ടന്ന് വെച്ച് ട്ട് ഇൻഹേലർ ഉപയോഗിക്യാ അങ്ങൻത്തതൊന്നുല്ല മെഡി സിമത്തന്നെ ആയിരുന്നു
ആ ചൽപ്പോ സ്ഥിരായിട്ട് അങ്ങനെ വലി വോ മറ്റേ വലിക്കാനൊക്കെ ഉണ്ടാവുവോല്ലോ
ആഹ് അത് നല്ലോം കൂടണ ടൈമിൽ അവരെ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് മെഡി സിൻമതന്നാ പോയിരുന്നെ
ആഹ് ആഹ് ഓല്ല് ഉണ്ടാകുമ്പോ പിന്നെ വേറെത്തതന്നേണ് പോയി കഴിയുമ്പളാണ് ഒരു കെതിയട് നമ്മളട്ത് ങ്ങനെ നിന്നിന്യ ആൾക്കാര്
ആഹ് ഇവിടെ തന്നായിരുന്നു എന്റെ കൂടെ തന്നെ ആയിരുന്നു ഇവര് ഹസ്ബൻഡാണ് ചെറിയത് അപ്പൊ തറവാടായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ നിക്കും
ആഹ് ആ തറവാടത്ത് തന്നെ സ്ഥലം വീട് വെക്കണതോ വേറെ
ആ അവിടെ എല്ലാ സ്ഥ ഇവിടെ സ്വന്തം വീട്ടിൽ സ്ഥലം ഇണ്ടാർന്നു അപ്പഅതവടെ വെച്ച് ഒരാള് വീടിനടുത്തുണ്ട് വേ റരാള് ഇതുപോലെ ഒരഞ്ച് മിനിറ്റ് നടക്കണം ഇവിടുത്തെ സ്ഥലം തന്നെയാണ് പക്ഷേ അവിടെ രണ്ടു പേര് ഇവിടെ രണ്ടു പേര് അങ്ങനെയാണുള്ളത്
അടുത്ത് ആളുണ്ട്
ആഹ്
ആ മറ്റേത് നമ്മള് ഒറ്റക്കാകുമ്പോ ഒരു കതിയേടല്ലോ ആരും ആരുല്ലാതെ നമ്മളെ കുടുംബക്കാരില്ലെങ്കില്
ആഹ് ആഹ്
എന്തിനേലൊക്കെ മുണ്ടി പറിച്ചക്ക വിശേഷം അങ്ങനെ സംസാരിക്കാനൊക്കെ വരലില്ലേ അങ്ങനെ
ആ വൈകുന്നേരങ്ങളില്
ആ വൈകുന്നേരങ്ങളിൽ അങ്ങ
ആ ആ പ്പ വൈകുന്നേരങ്ങളിലാണാ അ കൂടുതൽ ടൈം ഇരിക്കാറ്
ഇരിക്ക ആഹ്
ഉം
എന്തോ ല് വന്നോ ഹസ്ബന്റ്
ആഹ് ആഹ്
ആ
കൊയപ്പല്ല
ആഹ് ആഹ് എന്താ ഓള് ചെറിയ സ്‌കൂളില് എത്രേലാ പോല രണ്ടാളും
വല്ല്യ ആള് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു, ചെറിയ ആള് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു
ആ ആ ആ ഓലെല്ല പോവുവ ഒരു ഒറ്റക്കിതൊക്കെ സെറ്റാക്കിയാണ്ട് അല്ലെ
അവര കാര്യങ്ങളൊക്കെ അവര് ചെയ്യും ചെറിയ ആൾക്ക് പിന്നെ ഞാനാ റെഡിയാക്കി കൊടുക്കും
ആഹ് ചെറീറ്റൻകാവിലെ നമ്മളങ്ങനെയായിരുന്നല്ലോ ഓരോ വേറെയൊന്ന് കൊഞ്ചിച്ചിട്ടും
അവൾക്ക് സ്വന്തം കാര്യം ചെയ്യാനറിയെങ്കിലും പക്ഷെ ഞാൻ ചെയ്തു കൊടുക്കണം
ആഹ് ആഹ്
തഴെ വേറൊരാളില്ലാ
ഇല്ലാത്തോണ്ട് ആ ഒരിത് ഇവൾക്കിണ്ടാവും ഞങ്ങളെല്ലാടത്തും അയൽ തന്നെയാണ് പിന്ന മറ്റോൾക്ക് പരാതിയാ ത്തരം ഇവടിപ്പോ മോൾക്കും ഇല്ല മോള് അഞ്ചാ അഞ്ചാംക്ലാസിലാണ് മറ്റവൻ ഒന്നാം ക്ലാസിലാ അപ്പൊ ഓൻക്ക്‌ ഞാൻ ചെയ്തു കൊടുക്കുമ്പോ ഓക്ക് ഭയങ്കര പരാതിയേക്കാരം പരാതി തീരൂല എച്ച് ചെയ്തുതരൂല ഓന അങ്ങനെ നോക്കും ഓന് ഇങ്ങനെ കാ
സ്കൂളില്ലാത്ത ദിവസം ഞാൻ കൊറേ ബുദ്ധിമുട്ടാ ചെലപ്പോ രണ്ടാളും ഒരു കാര്യത്തിന് വേണ്ടിട്ട് വാശിപിടിക്കും അങ്ങനൊക്കെ ചെയ്യും
ഒ ഓ ഒക്കോല് റ്റ് വര്യ വൽസേ ഫോണ് വേണം രണ്ടാൾ ഉഹ് ന്നാർക്കും തരൂല്ലാന്ന് പറഞ്ഞോൽ പറ്റൂല ഓണ് ഒരാൾന്നോൻക്ക് കൊടുത്താലാ ഫോണ് അപ്പൊ എനിക്കും വേണം ഫോണ് കാരണം കുത്തിരിക്കലാക്കാരം പരാതി ക്കാരം മ് വീട്ട്ക്ക് പോവലില്ലേ അപ്പോ
വീട്ടിൽ മദ്രസേം സ്കൂളും മദ്രസേം സ്കൂളും സ പ്രെറ്റായകാരണം വീട്ട് ക്ക്‌ പോവല് പൊതുവേകൊറവാണ് പിന്നെ ആ പൂവള്ള ബുദ്ധിമുട്ടാണ് പിന്നെ കൊറച്ച് നമ്മൾ അതിനായിട്ട് മെനകെട്ട് പോണം ഒരു മണിക്കൂർത്തെ യാത്രോക്കെ ഇണ്ട മാസ്ത്തില് ക്ക അങ്ങനെയൊക്കെ പോകത്തുള്ളൂ അല്ലാതെ ആഴ്ചയില് അങ്ങനൊന്നും
അങ്ങനെ പോക്കുണ്ടാവൂല ആ അല്ല ലോങ്ങ്‌ ആവുമ്പതന്നെ നമുക്ക് പെട്ടെന്ന് പോയി പോരാൻ കേതേടാണ് അടുത്താവുമ്പ പിന്നെ നമ്മ്ക്ക് എടക്കൊക്കെ പോവാലോ
ഉഹ അപ്പ എങ്കിലും മാസത്തിലൊരിക്കൊക്കെ അങ്ങനെ പോവാറ്ണ്ട്
അപ്പ പിന്നെടക്കൊക്ക നമ്ക്ക് അവിടെ നിന്നാപിന്നെ ശനിം ഞായറൊക്കെ അവടന്ന് മദ്രസ്ക്ക് കൊണ്ടാക്കിങ്ങാണ്ട്
ആ എടുത്താവുമ്പോ അങ്ങനൊരു സൗകര്യണ്ട് മറ്റേത് നമ്മള് സ്കൂളാണെങ്കിലും മദ്രസായാലും മുട കണ്ട് പേരുല്ലോതിർത്തിട്ട് പിന്നെ അങ്ങനെ പോകൂല അപ്പങ്ങൻത്തെ ലീവ് ഒക്കെ നോക്കീട്ടെ പോ പിന്നെ അങ്ങനെ പോയി പോരന്ന അങ്ങനൊരു ശിലൊന്നുല്യാ പോവാണെങ്കി
ആ പോവല്ലെ പോയി പോരാനില്ലൊരു ടൈമില്ല
ആ
ആ കാരണം ഈ കുറച്ച് ലോങ്ങുഅല്ലേ അവിടെത്തി ഇവിടക്കത്തുമ്പോക്ക് അടത്തി ക്ഷീണം മാറ്റിട്ടില്ല അപ്പക്കും ഇ പോരാനു ആവും അപ്പ പിന്നങ്ങനെ പോക്മ്പെ നഷ്ടാണ്
ഉം അപ്പൊ അത് വരെ അങ്ങനെ ചെയ്യാറില്ല ഉം പോകുമ്പതുപോലെ ഒന്നോ രണ്ടോസം ഫുഡ് ഞാന് എന്താണ് ചപ്പാത്തി ഒക്കെങ്ങനെ പര്ത്തെക്കും ദോശമാവ് ണ്ടാക്കിഎക്കും അതുപോലെ കറികളൊക്കെ എന്തേലൊക്കെങ്ങനെ ണ്ടാക്കി വെക്കും അപ്പ അത് ചൂടാക്കി കഴിക്കും പിന്നെ ചെല ദിവസങ്ങള്ള് പൊർത്ത്ന്ന് പോയി അങ്ങനെണ്ടായിരിക്കും
അങ്ങനൊക്കെ ആഹ് കാരണം നമ്മക്ക് അങ്ങനാകുമ്പോ കൂടുതൽ നിക്കാൻ കയ്യൂലല്ലോ ഓല്
ആ ആ ആഹ്
മറ്റേത് ഓല്
അല്ലാതെ നമ്മള് അടുത്ത വീട്ട് ത്തവിടെന്നാ ബന്ധുവീ അങ്ങനെ ഏട്ടന്റെ വീട്ടിലോ അങ്ങനൊന്നും പോയി കഴിക്കത്തില്ല. നമ്മള് ഏതേലും ടൈമില് ആരേം വരാ അവര് ഉറങ്ങുന്ന ടൈമെക്ക അപ്പവരെ ഡിറ്റർബ്യ്യണ്ട ന്നൊക്കെ വിചാര്ച്ചാ അങ്ങനെ അപ്പൊ അങ്ങനൊന്നും പോവില്ല. അത് ട്ടെന്ന് കയ് ഇല്ലെങ്കിൽ പുറത്ത്ന്ന് കഴിക്കും.
ഇണ്ട്. ഞങ്ങള് ദേ മായ്രി ക്കെ ഞാനും പിന്നെ ഞങ്ങള് തറവാട്ടിലാ. ഉമ്മിം ഉ പ്പീണ്ട്. പിന്നെ ഒരു എളേച്ഛനും വൈഫ്, ഓലും ണ്ട്. അപ്പൊ പിന്നെ പോയാലും കൊയ പ്പല്ല വടെ ആൾക്കാര്ണ്ടല്ലോ. ഇഷ്ടം പോലെ കൂട്ടുകുടുംബാണേ ഞങ്ങള് ഞങ്ങള് വീട് ഇതേ പോലെക്കെ പറഞ്ഞമാതിരി വീട് വെക്ക് പണി നടന്നോണ്ടി ക്ക്നൊള്ളു ഇനീയെന്നെല്ലാം പണി ടൈലും പണിണ്ട് മറ്റേതൊക്കെ കഴിഞ്ഞിട്ടൊണ്ടാ ആ ആ അത് ഇൻശാ അള്ളാഹ് വിട് താമസിക്കാൻ വീടൊണ്ടല്ല അപ്പ പിന്ന കോയ പ്പല്ല ല്ലാക്കുമ്പോലെ ടുത്താ മതിയല്ലോ ഞ് ള്ളതിനനുസരിച്ച് കടോന്നു ല്ലാതെ
കടോന്നു ഇല്ലാതെ ഇര്ന്നാ കോയപ്പ ഈ നമ്മള് കടങ്ങളൊക്ക വാ വാങ്ങീട്ട് ചെയ്യുമ്പോ പിന്നെ അതിന്റെ ടെൻഷൻ നമ്മള് വേറെ വയ്ക്കണ്ടേ
അതാണ് അതൊന്നും ഇല്ലാക്കണതാണ് ഏറ്റവും നല്ലത് സാവധാനം ഞങ്ങ എന്താ എ ന്താക്കിയാൽ മതിയല്ലോ മറ്റേത് കൂട്ട് കുടുംബം ആകുമ്പോ എല്ലാരും ണ്ട്ന്ന് കര്തിക്കാണ്ട് പെട്ടെന്ന് പോണം
ആ
ഇതിപ്പ നിങ്ങക്ക് വീടുണ്ടല്ല അതുകൊണ്ട് പിന്നെ ആക്കം പോലെ അവനവനെ കൊണ്ട് കയ്യിണ മാ റ്റിയ മതിയല്ലോ മീൻ കിട്ടിയ ന്നിട്ട്
ഇല്ലാന്ന് ഉച്ചക്ക് കയ്പ്പക്കയും കുമ്പളങ്ങേ പരിപ്പൊക്കെ കൊട്ന്ന്ണ്ട്
ആ ആ
അതിന്റെ ആ ആ
ഉം അലക്കലൊക്കെ കയിഞ്ഞോ
അലക്കല് മിഷീനി ഇട്ടൊണ്ടിരി അങ്ങനെ വന്നപ്പോ വെയില് കണ്ടപ്പോ കൂടുതല് അലക്കാനിട്ടിട്ടുണ്ട് ങ് ഹ്
ഇരിക്കണ് ഹ് ഒണങ്ങി കഴിഞ്ഞ പിന്നെ സമാധാനാണ്
അല്ല ഈ കൂടുതൽ തിരുമ്പി കഴിഞ്ഞാ പിന്നെ അത് തോര ഇടാനും സ്ഥലല്ല ഇന്ന് തോരാ ഇട്ട അത് ഇന്ന്‌ തന്നെ ഒണങ്ങി കിട്ടത്തൂല്ല ഈ കനള്ള ഡ്രസ്സ് കാവുമ്പോഴേ ഉണങ്ങി ആ പിള്ളേരക്കെപ്പം അ ജീൻസ് അങ്ങനത്തെരെ ഈ ഡ്രസ്സളെന്നെ വാണ്ടാലോ ആ അപ്പോ അതൊക്കെ ഇന്നട്ടാലും രണ്ടി സം പിടിച്ചിട്ടെ ഒണങ്ങി കിട്ടത്തോള്ളൂ ചെറിയ നനവ് ഉണ്ടെങ്കിലും ഒണങ്ങി
ഓ അതല്ല പിന്നെ അരഭാഗക്കെ ഒണങ്ങി
ഇപ്പ പെരുന്നാളിന് സീസൺ ആയി പ്പോ പെരുന്നാളിൻ്റെ അടിക്കണത് കാരണം അവര് പെരുന്നാള് കഴിയാട്ടെന്ന് പറഞ്ഞു
ഈ ഓരെ തെരക്ക് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തെക്ക് പ്രതീക്ഷിച്ച മതിന്ന
ആഹ് അ അപ്പ അവര് പറഞ്ഞു ആദ്യം കൊടത്തു തയ്യിച്ചു വന്നിട്ടുള്ള അയിട്ടില്ല ഒരു കൂട്ട് എങ്കിലും തരാൻ നോക്ക നാളെ ചീന്ന് പറഞ്ഞ്
ആഹ് ആഹ് ആഹ്
അങ്ങനെ
അതാണെ പൊതുവേ ഇപ്പം ആ നോമ്പും പെരുന്നാൾ ന്നാള് ഒരുമിച്ച് പെരുന്നാളും സ്‌കൂൾ തൊറക്കലും ഒരുമിച്ചായേ
ആ ആഹ്
അതാ ഇണ്ടായത് മറ്റേത് എന്താ സ്‌കൂള് തൊറന്ന് അല്ലെങ്കിൽ സ്‌കൂള് തൊറക്കണേന് മുൻപ് പെര്ന്നാളെക്കാരം ഇതുപ്പോ രണ്ട ഒരുമിച്ചയതൊണ്ട് ഹ
ഉ പിന്നെ സ്കൂള് മാറി വർഷം അപ്പൊ പിന്നെ പുതിയ വേണ്ടേല്ല അത അല്ലങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ഇടം ഉ
ആഹ ഉ അങ്ങനെകുമ്പോ പുതിയ പുതിയ യൂണിഫോം അടിച്ചു കിട്ടീട്ട് വേണ്ടേടാന് അങ്ങനെകുമ്പോ കളർ ഡ്രസ്സ്‌ ഇന്ന് ശരിട്ടാ ഹലോ ആ എന്നാ ശരിട്ടോ